കേൾക്കന്നി
ആഹ് കേൾക്കണ്ട് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ആഹ് സുഖം തന്നെയാണ് എന്താ നിങ്ങള് വിശേഷം
സുഖയിട്ട് പോണ് കൊഴപ്പൊന്നുല്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ ഫുഡ്
ഇല്ലയ് കഴിച്ചിട്ടില്ല ഇന്ന് കൊറച്ച് നേരം വൈകി
ക്ക് ബാ ഞാനും തന്നെ ഇപ്പഴാണ് കഴിച്ച് നീക്കുന്നത് എൻക്ക്ന്ന് ബാങ്കി പോകേണ്ട ഒരു ആവശ്യംണ്ടായിരുന്നു
ഓ
അപ്പോ അങ്ങനെ പോയിന്നായിരുന്നു അപ്പോ കൊറച്ചേരായിട്ടോള്ളു എത്തിട്ട്
ആഹ് അത് ശരി ഞാനും ഇതുപോലെ എനിക്കൂ എനിക്കും മ്മ് പിന്നെ ഇവിടെ ടൗണില് പോണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോകാൻ വേണ്ടീട്ട് അപ്പൊ ഇന്ന് മക്കളൊക്കെ ബിരിയാണി വെക്കുവാന്ന് പറഞ്ഞിട്ട് പിന്ന അയ്ന് സാധനങ്ങളൊക്കെ വാങ്ങി വരാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ചെന്ന പ്പൊ എനിക്ക് കരുതിയ പോലെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് വേണ്ടീന് വെക്കാന്. അപ്പൊ പിന്നെ വന്ന്
അന്ന് സ്പെഷ്യലാണല്ലോല്ലേ ഇന്ന് സ്പെഷ്യലാണ്. മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ടാണോ?
ആഹ് മക്കൾക്ക് സ്കൂളില്ലല്ലോ അപ്പ പിന്നെ എന്ന അങ്ങനെ അവർക്ക് ഒരാഗ്രഹം. എപ്പഴൊന്നും ഇപ്പ നമ്മള് ഉണ്ടാക്കൂലല്ലോ ഓല് ഇല്ലാത്തുമ്പോ നോക്കുമ്പോ ഒരു രസല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കാ ന്ന് വിചാരിച്ചിട്ട് ഇപ്പൊയ്ന്ന് വന്നീന്റെ ശേഷം
ക്കണന്ന് വിചാരിക്കുണ്ട് ഇന്ന് ഞാൻ മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോ ഇനി നാളെ ഉണ്ടാക്കണംന്ന് വിചാരിക്കണണ്ട്. ഉം ഉം നാളെ മറ്റന്നെകെ ഇപ്പൊ ഫുള്ള് പന്ത്കളിന്റെ ഇതാണല്ലോ? തിരക്കാണല്ലോ? ഫുള്ള് ഐമേണ് എന്തൊക്കെ? ഇന്ന് അർജന്റി നെന്റെ കളി ഉണ്ടായിരുന്നല്ലേ? രാവിലെ പുലർച്ചക്ക്.
ആഹ് ഇവിടെ അങ്ങനെ മക്കള് പറയണേ കേക്കാം. ഞാൻ അങ്ങനെ അയ്മേൽ ഇരുന്ന് കാണാനും ഇതിനൊന്നു നിക്കൂല ഓരിക്കൊക്കെ അല്ലേ ഇപ്പൊ
ഞാനും തന്നെ അങ്ങനെയങ്ങ് ഇരിക്കൊന്നു ഇല്ല. ആഹ് ഇടുമ്പോ അങ്ങനെ കാണയാണെങ്കിൽ കാണും അല്ലാതെ ഒരു ഇതൊന്നുല്ല. നമ്മുക്ക് ഇപ്പോ ഉം അതെ സ്വാഭാവികമാണ് ഉം. ആഹ് ഞാ ഞാനും അതിനു പുറകില് മക്കളോടും മക്കൾക്ക് ഇപ്പ ഒന്നും മനസ്സിലാവണ്ടേ? ഓലക്ക് ഇപ്പ അത് നാല് കൊല്ലത്തിലൊരിക്കെ വരുന്ന ഒരു സംഭവമാണ് അപ്പോ ഓല് അയ്മ നന്നായിട്ടാണ് മെ ച്ച അതാ പറയണതേ ജെഴ്സി കടക്കാർക്കൊക്കെ നല്ലൊരു ലാഭം ആവുന്ന്
ഉം അത് ന്നെ ഉം ഇവിടെ അത് തന്നെ ഒരാള് പിന്നെ മെസ്സി ഒരാൾ റൊണാൾഡോ ആണ് ഫാന് അയിന് രണ്ടാളും അടിയിരിക്കും. എപ്പ് ഇപ്പോളും അങ്ങോട്ടും ഇങ്ങോട്ടും അയിനെ പറഞ്ഞിട്ട്
ആഹ്
അതെ നൽ
ഇപ്പോ സ്കൂളുകളിലൊക്കെ ഫാൻസ് ഷോ ഉണ്ടായിരുന്നല്ലോ
ആഹ് ഉം ആഹ് അവിട മക്കളൊക്കെ അങ്ങനെ പോയിനു ഡ്രസ്
ജേഴ്സി ഇടാനും ഒക്കെ ജേയ്സി ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ട് ഒരു ദിവസം ഫുട്ബോൾ തുടങ്ങുന്നതിന്റെ തലേ ദിവസം തന്നെ ആഹ് ഇവിടെക്കെ ഉണ്ടായിരുന്നു മക്കളൊക്കെ ജേഴ്സി വേണെന്ന് പറഞ്ഞ് തലേ ദിവസം തന്നെ വാശി പിടിച്ച് പോയി എടുത്ത് കൊടുന്നിട്ട് ട്ടു ആഹ് എല്ലാരും ആഹ് ഒ ഇടും ഞാൻ ഞങ്ങൾ മാത്രം ഇടാതെ പോണ്ടി വരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു വാങ്ങിച്ചു
ഉം എല്ലാടീനും ഇതല്ലേ ഇന്നലെ പ്രവചന മത്സരത്തിന് കൂപ്പണ് ബോക്സിൽ ഇടാണ്ട് അപ്പോ അതിന് ക്വസ്റ്റ്യൻ ഇട്ട് ആഹ് കൊസ്റ്റ്യൻ വിട്ട് തന്നീനു ടീച്ചറ് അതൊക് ക്കെ ഓന്റെ ഏട്ടനോട് ചോദിച്ചിട്ടൊക്കെ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുത്തീന്നു
ആഹ് ഇവിടെയുണ്ടായിരുന്നു ചെറിയ ആൾക്കാണ് വലിയ ആൾക്ക വലിയ ആൾക്കൊന്നും ഇല്ല ചെറിയ ആൾക്കുണ്ടായിന്നു
ആഹ് ഇവിടെയും ചെറിയി ആൾക്ക് തന്നെ അങ്ങനെ അതന്നെ അപ്പളും തല്ല്തന്നെ ഓനു പറയും ഓന്റെ ടീം ജയിക്ക പറയും ഇവന് ഇവന്റെ ടീംമാജയിക്ക പറയും രണ്ടാളും രണ്ട് ടീം ആയതോണ്ടേ ആഹ്
രണ്ടാളും ഒരു ടീമാണ് ഐക്കളിന്ന് പറഞ്ഞു എന്ന് വെച്ചൽ ഈ തല്ല് വിരിച്ചാന്ന് വരണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെയും പെരും തല്ല് തന്നെ രണ്ട് ആൾക്കാര്ക്കും ഓഹ് ഓരോ ടീമാണ് ഒരാള് ബ്രസീലും ഒരാള് പോർച്ചുഗലുമാണ് ഇവിടെ രണ്ടാളുംളും നല്ല തല്ലീ
ഉം ഇവിടെഅങ്ങനെ തന്നെ നമ്മടെ പിന്നെ എന്താ വലിയ ആള് ഓൾക്ക് പിന്നെ അത്ര ഇതു മക്ക് ഇതൊന്നുമില്ലപക്ഷേ എന്നാലും ഓള് നെയ്മറിന്റെ ആളാണ് ഉം ഓള് അങ്ങനെ അയിനെ പറയും മറ്റോര് രണ്ടാളും അർജന്റീന ബ്രസീല് അങ്ങനെ പറഞ്ഞ്
ഇല്ല
വലിയാള് പ്ലസ് ടുന് ആയിപ്പോ
ആഹ് പ്ലസ് ടൂ നല്ലേ എനിക്ക് രണ്ടാള്
ഓഹ്
നിങ്ങൾക്കോ മൂന്നാളില്ലേ ഉം ആഹ് ആഹ് ചെറ ഒരാള് എട്ടില് വലിയാള് എട്ടില് ചെറിയ ആള് ഒന്നില്
ആഹ് അത് ശരി ഒന്നാംക്ലാസ് ആണ്
ആഹ് ഉം എന്ത് പറയുന്നു മക്കളൊക്കെ
ഇവിട ഒക്ക ഇതന്നെ കുഴപ്പൊന്നുമില്ല അങ്ങനെ പോകണ്ട് ഇപ്പ സ്കൂള് മദ്രസയും തുറന്ന് അയിന്റെ ഒരു ഇതല്ലേ മക്കക്കൊക്കെ
ആഹ് ഇപ്പ ഫുള്ള് പനിയാണല്ലോ
ഉം പനിയാണ് പനി തിരക്കാണ് ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ ചെറിയാൾക്ക് പനിക്കു തന്നെയിരുന്നു ഓളിപ്പോ ഒരു നാലു ദിവസം പോയിട്ടില്ല എന്നിട്ട് ഇപ്പോ രണ്ടു ദിവസം ആയിട്ടുള്ളൂ പോക്കു തുടങ്ങീട്ടേ അപ്പ ശനി ഞായറിന്റേത് ആഹ് മാറിക്കുണു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇന്നെന്ത ഈ മഴ
ആഹ് പേടിയാണ് ഇപ്പൊ പനി ഇതും ക്ക വരിയാന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ് എന്തുവാ ഇപ്പത്തെ ഓരോരോ ശിഗലിം നിപ്പി ഡെങ്കിയും ഒക്കെ ഉള്ള കാലമാണ്
ഉം
ഓ ഡെങ്കി പനിയൊക്കെ നല്ല ഡേഞ്ചറാന്ന് പറയുന്നെക്കാ ഞമ്മളവിടെ രണ്ട് വീട അപ്പുറത്തൊരു ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഡെങ്കി
ആ ശരി എ ഇവിടെ എന്റെ വീടിന്റെ അവിടെ ഒരു ത ത്താ അതുപോലെ ഡെങ്കി ആയിട്ടേ മരിച്ചു അത് മ് അനൊക്കെ പേടി തന്നെയാണ് അതും ഇതുപോലെ മ് ഫസ്റ്റ് ഒന്ന് ആഹ അതന്നെ ഫസ്റ്റ്ന്ന് അറഞ്ഞില്ല അങ്ങനെ ഡെങ്കിന്റെതാണന്ന് അറഞ്ഞില്ലപ്പ സാധാ പണിയാണ് വിചാരിച്ചിട്ട് അനൻ കൊണ്ടാടന്ന ഉം ആ ഗവണ്മെന്റിലൊക്കെ പോയി കാണിച്ചുക്കണു ഉം ഉം ശേ പിന്നെത് കൊറേ ചിലപ്പോ കൊണ്ടിടന്നിട്ടുണ്ടാവും പിന്നെ കാറോ ഡോക്ടറെ കാണിച്ചിക്കണൊക്കെ
ആ അതേപോലത്തെന്നെ ന്റെ നാ നാത്തൂന്റെ നാത്തൂനക്കും ഇതേപോലെ തന്നെ ഉണ്ടായി ഇങ്ങനെ ഡെങ്കിപ്പനിയായിട്ട് മരിച്ചു. ഇപ്പോൾ ഒരു ഒന്നര വർഷമായി ഒരു വർഷം കഴിഞ്ഞു എന്താ ഉം.
ഉം അതന്നെ
അങ്ങനെയൊക്കെയാണ് നല്ല ഡയിൻജർ ആണ് നോക്കണം നമ്മളിപ്പോ ഒരു വിധം പനികളൊക്കൊ ക്കെ നമ്മള് പേരില്ള്ള മരുന്നതും കുടിച്ച് നോക്കും മക്കളെ മ ക്കൾക്കൊക്കെ വജാതിരിക്കാനങ്കിൽ എല്ലേ ഇപ്പോ നമ്മള് ഹോസ്പിറ്റലക്കൊക്കെ ഒന്ന് പോവു കാണിച്ചൊക്കെ ചിയ്യ അല്ലെങ്കിക്കെ നമ്മള് പെരില്ള്ള മരുന്നും കുട്
ശേ ഇപ്പത്തെ പനിയുണ്ടല്ലോ ഒരുവിധം നമ്മള് സ്വയം ചികിത്സ ചയ്യാതിരിക്ക നല്ലത് കാരണം ഇപ്പത്തെ പനി സ്വയംചി കിത്സ ചെയ്യാതിരിക്കാ നല്ലതറിയ അത് മാറുംണ്ടാവുംന്ന് വിചാരിച്ചിട്ടേ
അങ്ങനെ ചീത എരട്ടിപ്പണിയയിറ്റാ ഇതാവും പണി വാളും
തുടക്കത്തില് നമ്മള് കാണിച്ചു ഇതൊക്കെ ചെയ് കഴിഞ്ഞാ വല്യ പ്രശ്നല്ലാത അങ്ങനെ പോവാ ഉം ഞാനാ തന്നെ കുട്ടിക്ക് പങ്ങിച്ചപ്പോ പനിയുടെ കുളികൊക്കെ എന്റെ കയ്ൽണ്ടായിരുന്നു പക്ഷെ ഞാനത് കൊടുത്തില. ഞാന് വേഗം ഡോക്ടറെ കാണിച്ചു
ആഹ്‌ അന്നെ നല്ലത്
ഉം കാരണം പണിക്കുവു ചലെ അപ്പ നമ്മള് പനിക്കുള്ള ഗളിക മാത്രം കൊടുതോണ്ടാവൂല കഫത്തിന്റെ പനിയാണെങ്കില് ആ കഫത്തിനുള്ള മരുന്ന് കിട്ടണം ഉം ആ അതാണ് ചിലത് കഫക്കെട്ടിന്റെ പനിയാക്കാരം ആഹ്‌. എന്താണെന്ന് ഞമ്മക്ക് അറിയാൻ പറ്റൂലല്ലോ അപ്പൊ അവിടത്തെന്ന് ഒക്കെ നോക്കി മ് കൊറവില്ലെങ്കിൽ മൂന്നു ദിവസം കഴിഞ്ഞിട്ട് കാണി ക്കാനും അങ്ങനെയൊക്കെ ഒരു പറയും അതൊക്കെ പറയും പോലെ നമ്മള് ചെയ്ത് കഴിഞ്ഞാല് വല്യ പ്രശ്നല്ല
അല്ല ചെലപ്പോ നമ്മ തുടക്കത്തി തന്നെ കാണിച്ചാണെങ്കില് ആണ് പെട്ടെന്ന് മാറും മൂത്തയിഞ്ഞാ പിന്നെ അഡ്മിറ്റ് ആവേണ്ടി വരും ഉം ഇതേപോലെ തന്നെ ഇന്റെ മോൻക്ക് രണ്ടു വർഷം മുൻപ് ഒന്നര വർഷം മുൻപ്
ഉം
ത ന്യൂമോണിയയിറ്റ് നല്ല പെരും പനി വിടാത്ത പനി കുട്ടിക്ക് കുട്ടിക്ക് മിഞ്ഞാന്ന് പുലർച്ചക്കണ്ട് തൊട്ത്തിയ പനിയാ പിന്നെ വിട്ട്ട്ടന്നെല്ല ഇത് ഇണ്ടാവ്ണീന്റെ അഡ്മിറ്റ് ആവ്ന്നീന്റെ രണ്ടീസം മുൻപ് തൊട്ത്തിയ പനിയേര്ന്നു. അത് പിന്നെ വിടേ ചെയ്തീലാ ഞാനപ് ക്കാകെ പേട്ച്ചു. കുട്ടിന്റെ പറ്ച്ലും ഇതൊക്കെ കടും ന്യൂമോണിയ ആയിട്ട് ഉം നല്ല ഇൻഫെക്ഷൻ വന്നിട്ട് നാലഞ്ചീസം ഇബെടെ മൗലാനിയില് കടന്നു
ആണ്ലെ ഉം എന്ത് നമ്മള് എന്ത് രോഗം വന്നാലു അങ്ങനെ ഇടാൻ പാടില്ല പെട്ടെന്ന് കാണിച്ചാൽ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാ മാറിക്കിട്ടു ഇല്ലെങ്കിൽ നമക്ക്
പോയി ക്ഷെ അവിട്ന്ന് ഓല് രണ്ട് മൂന്നീസം ഇങ്ങനെ സൂചിയൊക്കെ അടിച്ചു നോക്കി. പക്ഷെ അതിമ ഒന്നും മാറുന്നില്ല എന്നുള്ളത് കണ്ടപ്പോ നേരെ അവിട്ക്കെയ്ത് തന്നു ഇബ്ടെ ഒരു ഹോസ്പിറ്റല്ക്ക്
ആഹ് അത് ശര്യ ഉം അതന്നെ മക്കക്കൊക്കെ എന്തേലും ആയിക്കഴിഞ്ഞാലോ
അതിന് ആയ ചെലവ് പത്ത് ഇരുപത്തയ്യായിരം ഉരുപ്യേന് ചെലവായി
ആഹ് അതാവൂ ഹോസ്പിറ്റൽ കേസ് വന്നാ പിന്നെ പറയാനൊന്നുല്ല പിന്നെ മൊത്തത്തില് ഇന്നെന്നെ ഹോസ്പിറ്റൽ കേസ് കഴിണതും ഉം അങ്ങൻത്തെ ഇതിന്നൊക്കെ കാക്കട്ടെ
ആണ് എന്തായാലും നല്ല എടങ്ങേറായിക്ക്ണു ഇൻക്കെ ഇറ്റ് അനൊഹ് ഇപ്പൊ പീട്യേണ് ഞാൻപ്പ ചെറ്യേ ഒരു പനിയുണ്ടെങ്കിലും വിടാതിരിക്ക. സ്കൂൾക്കൊക്കെ സ്കൂൾക്ക് വിട്ട് പിന്നെ ഇഞ്ഞ് എളകി കിറ്റയാകും വല്യൊരു പനിയായിട്ട് ഇതായാലേ
വഞ്ചി ചെറ്യേ ഇപ്പ നമ്മള് രോഗം മാറീറ്റ് വിടാലോ
ന്നാഹ് ഇന്നേരം പോവാലോ ഉം അത് എരുതീട്ട് ഒരു വിധ ഉള്ള പണിക്കൊന്നും ഞാൻ വിടലില്ല ഇങ്ങനെ
ഉം
ഈ ചെറിയ പനിയൊക്കെ ഇണ്ടാവുമ്പളേ വിടലില്ല. പേട്യാണ് പിന്നെ ആ ഇത് മതി ഞമക്ക് നിസാരാണ്. അത് അയിമെന്ന് പിന്നെ വേറെ ഇള്ളത് ന്ന് പറ്ഞ് പിന്നെ ടെസ്റ്റ് ഇടുക്കുമ്പോ കാണാൻ വാക്കില്ലാത്ത ഒന്നും ഉണ്ടാവൂല
അതെ ഇന്റെട്ത്ത് ചെറ്യേ മോളൊ ഇല്ലെതും ഇങ്ങനെയൊക്കെ തന്നെ നല്ലത് നമ്മള് ഉം ആഹ് ആയിക്കോട്ടെ ഇന്നാ ശരി